ഹലോ
ഹലോ
ആ
ഹലോ കേണില്ലേ
ആ
ആ എന്തൊക്കെ വർത്താനം
ആ ഇങ്ങട് കേക്കണണ്ട് അങ്ങട് കേക്കണില്ല
ആ ആഹ് കേക്കണ്ട് കേക്ക ആഹ് ഫുഡ് കഴിച്ചു
ഉം ആ
ഉം
കഴിഞ്ഞു കെടക്കായോ അത്
ഉം ഇപ്പള ഉറങ്ങേ ഇപ്പള് രണ്ടാള് ഉറങ്ങി അവിടെ വീട്ടിലൊക്കെ ഉറങ്ങിയാ
ആ അവളല്ല വരാനുണ്ട് രണ്ടാളും അവര് വന്നിട്ടില്ല ചെറിയാള് രണ്ടാൾ ഉറങ്ങി
ആ എല്ലാരുംപ്പോ
ആ ഒനേ വാർത്തമായിട്ട് ജോലി ഇത് വർക്കിന് പോണ്ട് അപ്പൊ ഓന് പതിനൊന്ന് മണിയാവും കോളേജ് വിട്ട് വന്നാലെ ഉം
ഇപ്പ വന്ന് ചോറ് കഴിച്ചിട്ട് വേണ്ടി വരല്ലേ കെടക്കണമെങ്കില്
ഉം ഓൻ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുള്ളൂ അപ്പൊ ഓനും വേണ്ടി ഇങ്ങനെ വെറ്റ് ചെയ്ത്ക്ക
മാ അപ്പൊ ര ണ്ടളും പതിനൊന്ന് മണിക്കന്നെ വര
ആ നീയാവാ വരൂലാർഞ്ഞു ഓന് എന്റെ ഉമ്മൻ്റെ അടുത്ത്ക്ക് അങ്ങട് പോവാണ്
ഏ ഒരാളെ വരുള്ളൂല്ലേ
ഒരാള്
എന്നിട്ട് എന്തൊക്കെണ്ട് വർത്താനൊക്കെ
നല്ല വർത്താനം ഫുഡ് കഴി-
ഉം ആ ഫുഡൊക്കെ കഴിച്ചു കിടക്കാനിക്കാണ്
ആ
പിന്ന ഇപ്പോ മഴൊന്നും ഉണ്ടായിട്ടില്ല വെയിലല്ലരുന്നു അവിടെ അങ്ങനെ മഴ ഉണ്ടായിരുന്നോ
ആ ഇവിടേം വെയില് രണ്ട് മൂന്ന് ദിവസായല്ലോ ഇങ്ങനെ വെയില് ഇന്ന് നല്ല വെയില് ഓ ഉച്ച വരെ ന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട്- നല്ലൊരു മഴയുടെ ഇതൊക്കെ വന്നു പക്ഷെ പെയ്തൊന്നുല്ല
ആ അവിടെ തന്നെ ഉച്ച വരെ നല്ല വെയിൽ ഇവിടെ വെയിലത്തി ഇതേപോലെ തന്നെ മഴക്കാറും കാറ്റും ഒറ്റൊക്കെ ഉണ്ടായിരുന്നു
പക്ഷെത് ഈ സമയത്ത്ക്ക്ക്കൊന്നും മഴ നിക്കാതെ പെയ്യല്ലേ
ആഹ്
വലിയ ഗൗരവ് ആഹ് വലിയ ഗൗരവ് ഇല്ലെങ്കിലും തുള്ളി മുറിയാ തുള്ളി ഇങ്ങനെയല്ല മഴ എപ്പോൾ ഒരു നനവുണ്ടാവലോ ഇപ്പൊ എന്താപ്പ കൊടും വേനൽ പോലെ ഉണ്ട്
ആഹ്
ചൂടും
ഇപ്പൊ എന്താണ് ഇതെന്താ എവിടെപ്പോ അയിന് മഴ കിട്ടിയത്
അതന്നേ പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തരു ചൂട് ഇപ്രാവശ്യം അത് വെള്ളം വേണ്ടേ വരൾച്ചയുടെ അതൊന്നും പറയാൻ യാൻ പറ്റൂല ഞ്ഞറെയങ്കിലാന്നെങ്കില്
ആ മഴ പെയ്താത്തന്നെ വെള്ളാവള്ളൂ
ഉം കറന്റു കറന്റും ഉണ്ടാവൂല
ഉം ഇങ്ങക്ക് വെള്ളത്തിന് എങ്ങനെ കിണറാണോ?
ആ കിണറുണ്ട് കുഴൽകിണറുണ്ട്
ഉം
ഞങ്ങൾ ഇവിടെ സ്വന്തം വിടൊന്നുമല്ല വാടാകയ്ക്കാണ്
അല്ലേ
ആ അപ്പൊ പിന്നെ ഇവിടെ ഒരു സൗക വെള്ളത്തിനൊക്കെ ഇവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്ട്ടോ
ആഹ് പിന്നെ ഞങ്ങക്ക് ഞങ്ങൾക്കും കുഴൽ കിണറ് തന്നെ ഇപ്പൊ വെള്ളൊക്കെ ഉണ്ട് ഇനി ഇപ്പം ഇങ്ങനെയണണ്ടെ ഇപ്പ വെള്ളത്തിന്റെ കാര്യ ഒക്കെ മഴപെയ് പെയ്ത ആഹ്
മഴ പെയ്താത്തതന്നേ ഉള്ളൂ അറിയ ത്തുള്ളൂ ഒരു സെപ്റ്റംബർ വരെയങ്കിലും ഇങ്ങനെ നിർക്കാതെ പെയ്യണം ഇന്നാലേ ളേള്ളൂ ഇതി ഇപ്പ ജൂൺന്നെ ആയിട്ടില്ലേ ജൂണ് ജൂണ് കഴിയണന്റെ മുന്നെ ഉം
ആഹ് ജൂൺ കയ്യനായില്ലേ
ആ അതെന്നെ പറഞ്ഞ ജൂൺ കഴിയാനായില്ലേ ഇരുപത്തിേഴ് ഇരുപത്തെട്ട് ആയി നേരെ ഒരു മഴെന്ന പെയ്തിട്ട
പെയ്തിട്ടും ആ അത് തന്നെ ആ മയ കിട്ടിട്ടെള്ളു പിന്നെ ഒക്കെ കണക്ക് തന്നെ
എത്ര കുട്ടിളാ? ഇൻക്ക് നാലാള്.
മ് ഇപ്പ നാലെണ്ണത്തിനും ഇപ്പപ്പം മദ്രസ ലീവല്ലേ ഇപ്പൊ?
ഇല്ലേ മദ്റസ് ഇണ്ട്.
ഏഹ് മദ്രസ് ഇണ്ട്ല്ലേ. രാവിലെ
മദറസ രാവിലെ.
ഏഹ് മുഹറായിട്ട് ആവധിയൊന്നുല്ല?
മുഹറായിട്ട് അവധി കഴിഞ്ഞ് വ്യാഴും വെള്ളിയല്ലേര്ന്നു.
ആഹ്
മുഹറത്തിന്റെ അവധി എ
അത് കഴിഞ്ഞ്ലെ ഇതിപ്പോ സ്കൂളില്ലാർന്നാല് എങ്ങട് പോവാൻ പ ത്ത്ലെ മദ്രസ ഇള്ള കാരണ അല്ലേ.
ആഹ് ഒക്കുംപോവര്ത് എവ്ട്ക്കും അല്ലേല് പോവല് ശെരിയാവൂല. ഈ മക്കളൊക്കെ അവിടെയും ഇവിടെയും ഒ ചെലപ്പ ഓൽക്ക് സ്കൂളില സമയം ക്കാരെ ഓല് അങ്ങട്ടോ ഇങ്ങട്ടോ പോയി ഓൽക്ക് ഫുഡും കാര്ങ്ങളൊന്നും നമ്മള് പോയി കഴഞ്ഞാല്
ആ അതന്നെ കൂടെ എടങ്ങറാവും ആ
അപ്പൊ പരമാവധി എവിട്ക്കും പോകലില്ല ഏ ആ നമ്മള് ആ പോയി നിക്കണോടത്ത് നമക്കൊരു സമാധാനം ഉണ്ടാവില്ല നേരെ മറിച്ച് വെച്ചണ്ടാക്കിട്ടൊക്കെ കഴിക്കണവരൊക്കെ ആണെങ്കി ഇതുണ്ട ഇതിപ്പതില്ലല്ലോ ചോറക്കെ വെച്ച് കൊടുക്കണം ആ കൂട്ടാനൊക്കെ എന്തേലും പല പിന്നെ മുട്ട അങ്ങനത്തെക്ക
ആ അവർക്ക് അങ്ങനത്തൊക്കെ നൂഡിൽസ് മുട്ട അങ്ങനത്തൊക്കെ
ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചതാണെങ്കി ആക്ക ഒന്ന് ചൂടാക്കിയേ അങ്ങനത്തൊക്കെ ചെയ്യും പപ്പടം പൊരിക്കുക അങ്ങനത്തൊക്കെ ചെയ്യുംല്ലാതെ ചോറണ്ടാക്കാനൊ ന്നും അറിയില്ല
ആ
അപ്പൊ പിന്നെങ്ങൻത്തെ ആ പിന്നെ ഓര്ക്ക് രാവിലെ ഇല്ല ഉച്ചക്കൂല്ല വൈകുന്നേരോല്ല അർഞ്ഞ പോലെ ഇങ്ങനെ അതാണ്ടാവ അപ്പൊ എങ്ങോട്ടും ഒരുവിധം പോകലില്ല പോയാൽ തന്നെ വൈകുന്നേരം ആവുമ്പത്തിന്
ആ പോയി പോയ്തല്ലേ
ഉം വരയും ചെയ്യും പിന്നെന്താ ഹസ്ബൻന്റൊ ഹസ്ബൻന്റ് എവിടെ
ഹസ്ബൻറ് അവിടെണ്ട് അവര് ഒക്കെ കിടന്നു അവര് കണ്ണും ഓപ്പറേഷൻ കഴഞ്ഞ് കിടക്കണേ തിമിരത്തിന്റെ തിമിര ആ തിമിരത്തിന്റെ അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽന്ന്
ഉം
അപ്പൊ അത്
എന്തെ കാഴ്ച കൊറവാന്ന് എന്തെ
ആ തിമിരം തിമിരത്തിനു പിന്നെ കാഴ്ച കൊറവ് തിമിരം വിടിച്ചോക്ക ആ
നല്ല ബുദ്ധിമുട്ടുണ്ടായത
ഓപ്പറേഷൻ നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാ ആ നല്ല ബുദ്ധിമുട്ടൊന്നുണ്ടായിട്ടില്ലന്ന് പറഞ്ഞു അവർക്കിപ്പൊ കൊഴ പ്പൊന്നുല്ല ഇപ്പ എല്ലാം കാൺണണ്ട് നല്ല കാഴ്ചപ്പ നല്ല കാഴ്ച കിട്ടി എല്ലാം കാൺന്നൊക്കെണ്ട് ഇപ്പൊ ക കറുപ്പ് ഗ്ലാസ്ണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് പിന്നെ തുള്ളി മരുന്ന് അത് ലീവണ ഇപ്പ ഓഫീസിന് ലീവ് എടുത്ത് നിക്കാ
ആ എന്താ ജോലി
പോസ്റ്റ് ഓഫീസിലാണെയ് അപ്പനി ഇപ്പ ആ ആ അപ്പന്നി അത് റ്റെ കണ്ണ് കൂടി ചെയ്യണം അനിപ്പ എത്ര ദിവസത്തി കേപ്പുണ്ട് തോന്ന
അപ്പ എത്ര എത്ര ഏജുണ്ട്
അവർക്കിപ്പോ അമ്പത് വയസായി
നാല്പതിലേ നാല്പ്പത് തിമിരം വരുല്ലേ ഞാനിപ്പ ഇനിക്ക് ഇനിക്ക് അതേപോലെ കണ്ണനൊരു മ ങ്ങല് നമുക്ക് ആ വായിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും
അതെ
ഉം രാവിലെ ഒക്കെ നീച്ച് ഇപ്പൊ ഒരു മങ്ങലാണ് ഇനീപ്പം ഇതെന്താ ആകന്നാവ ഒരു പേടി
ആഹ് ഇപ്പൊ പേടിയാണേ കണ്ണിനൊക്കെ അങ്ങനൊക്കെ വരുമ്പം നമ്മക്ക് പേടിയല്ലേ ഇന്നലോന്നു കാണിചോക്കണ്ട് ആ കാണിച്ച
കാൺച്ചോട്ത്തപ്പൊരു കണ്ണടക്കൊക്കെ എഴുതി തന്നു പക്ഷെ ഇന്നാല് ഇപ്പ ഈ മങ്ങ ലേര്മ്പ ഒരു പേടി തന്നെ അല്ലേ.
ആഹ്
കണ്ണട ഉപയോഗിക്കാനാ ഓല് പറഞ്ഞത്. ഫുൾ ടൈം ഒന്ന് ഇല്ല കണ്ണട വാങ്ങീട്ടന്നെ ഇല്ല. അതെനിക്ക് കൊർച്ച് കാല ഈ കണ്ണ് കമ്പ്യൂട്ടർമല്ല വർക്കൊക്കെ ഇണ്ടായിരുന്നു. അതോണ്ട്
ആഹ് ഇഞ്ഞ് ചെൽപ്പ ഇഞ്ഞ് അതോണ്ടൊക്കെ ആയ ആ സ്ക്രീനിന്റെ അതോണ്ടോന്നോന്ന് അറിയില്ല.
മ് അനക്ക് ജോലിണ്ടോ?
ഇല്ലേയ്
ഏഹ്
ഒക്ക ചെറിയ കുട്ടികളല്ലേ ഒരാള് മൂന്നിലാ പഠിക്കുന്നത് ഒരാള് എൽ കെ ജി ആയിട്ടൊള്ളൂ അപ്പൊ കൊണ്ടയാക്കലാണ് സ്കൂൾക്ക് കൊണ്ടോയ് ആക്കലാണെയ്
ഉം ഇതുവരെ പോയിട്ടന്നുല്ല ലെ ജോലിക്ക്
ഉം ഇവലെഒന്നും ഇട്ട് പോയിട്ടില്ല
ആഹ്
കൊണ്ടെയ്ആക്കും വേണം രണ്ടാളും കൊണ്ട് വരാനും പോണം അപ്പൊ അമ്മായിമ്മ ടാർ പണിക്ക് പോവാണ് അപ്പൊ പിന്നെ ഇവരെ വീട്ടിൽ ഇവടെ ആരും ഇണ്ടാവൂലേ
ആഹ് അപ്പ പിന്നെ അങ്ങനെ എന്ത് കുട്ടികളാ എന്ത്‌ കുട്ടികള
ഒരാൺകു ആൺകുട്ടി മൂത്ത ആൺകുട്ടി രണ്ടാമത്തെ പെണ്ണ്
അതൊക്കെ തന്നെ നമുക്ക് എവിട്ക്കേം പോകണെങ്കിൽ കുട്ടികളെ ഇത് കാര്യാലോയ്‌ച്ചിട്ടെയ്
ആഹ് ഞമ്മൾ അങ്ങനെ പോയിട്ട് കുട്ടി ഓളും പിന്നെ അങ്ങനൊക്കെ പോക്ക് നടക്കില്ല ഉം പിന്നെ അവരെ പഠിത്തോ അവരെ നോക്കൽ അവരെ ശ്രദ്ധിക്കലും
പിന്നെന്താ നടക്കൂലെ പിന്നെ ഒരു പത്തുമണി കഴിഞ്ഞിട്ട് ട്ട് നാല് മണി വരെ യുള്ള ഒക്കെ ഒരു ജോലി കിട്ടണം
ആഹ് ആ അതെന്നെ പറഞ്ഞ് സമയ അന്റെ കാര്യ കററ്റായി കിട്ടണം ഇപ്പൊന്നും അങ്ങനൊന്നും കിട്ടൂലല്ലോപ്പൊ ഏഴ് മണിക്ക് എത്തണം എട്ട്മണിക്ക് അങ്ങനത്തതല്ലേ
എന്താണ്
ആഹ
കിട്ട്ണതൊക്കെണ്ട് അങ്ങെനെ ചെറിയ ചെറിയ ചെറിയ ഓഫീസുകളിലൊക്കെ ഫുൾ ടൈം- ഇണ്ടാത്തൊ ക്കെ ഇത്ണ്ടാവോലോ അങ്ങനത്തോള്ളതു കേറുയൊക്കെ ചെയ്യാം പക്ഷെ അത് കിട്ടണ ഭാഗ്യം പോലെയാണ്
നിങ്ങളെന്താ വർക്ക്‌ ചെയ്തിരുന്നേ
ഞാന് അക്കൗണ്ടന്റ് ആയിട്ട് പോയിരുന്നതാണ്
ഏ പിന്നെ നിർത്തിയെ
നിർത്തിയ നോക്കുമ്പോ ഉം അവിടെ ഇതേ പിന്നെ കണക്കില് പ്രശ്നം വന്നപ്പോളേ ടെൻഷൻ ഷൻ കേറിട്ട അങ്ങനെ വെറുതെ നിർത്തിയത അപ്പൊ വേണ്ടിയിരുന്നില്ലന്ന് തോനുണ് പോയാ മതി അത് ടൈംമും ഒരു പതിനൊന്നര ആവുമ്പോത്തനേ ചെന്നാ മതി നാലരക്ക് എറങ്ങാം അങ്ങനെയൊക്കെയാണ്
ഹ് ഹേ അടുത്തന്നെയായി രുന്നോ വീടിന്റെ അടുത്തന്നെ
ആഹ് കൊറച്ചടുത്തന്നെ നടന്നു പോവണ്ട ദൂരവെല്ലേയുള്ളു കൊറേ ചോറായിരുന്നു വന്നപ്പളേ അവിടെ വെർത്തു നൂ - ജോലിയും വേണ്ട കൂലിയും വേണ്ടാഞ്ഞ്
ഉ അങ്ങനെക്കാകുമ്പോ മനസ്സ് മടുക്കും തന്നെ പിന്നെ നമ്മുക്കത് ചെയ്യാൻ കഴില്ലെങ്കി പിന്നെപ്പെങ്ങനെ
ആഹ് മന സെക്കെ മടുത്തു കഴിഞ്ഞാൽ പിന്നാങ്ങ് വെറുക്കല്ലേ വെറത്തിട്ടാണ് ഇറങ്ങും
ഇനിയിപ്പ ചെറിയ പറഞ്ഞ അതക്കെ കുഴപ്പില്ല നമുക്ക് മനസ്സങ്ങട്ട് മടുത്തു കഴിഞ്ഞ നമക്ക് അവിടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ
ശരിയായ സമാധാനം ഇല്ലാതെ പിന്നെ നമുക്ക് സുഖമുള്ള വജ്ജെന്നു പോകാനും വരാനുള്ള സുഖോള്ളുട്ടോ അല്ലാത്ത തിനൊരു തൊന്നുമില്ല മനസ്സിനൊരു തോന്നുംണ്ടായിരുന്നു പക്ഷെ എന്നാലും
നല്ല ജോലി ഉണ്ടൊന്നുമില്ലെ അങ്ങനെ പോകാരുന്നു
ആ അങ്ങന പോകാരുന്നു അതീ ഇരുപതുകാരനാണ് അങ്ങനാണ് ഇട്ടെറിഞ്ഞു പോന്നു പോകുമ്പം പറ്റിയതൊന്നും കിട്ടണുമില്ല
ആ എന്തേലും അന്വേഷിച്ചോക്കിയേ എന്തേലൊക്കെ കിട്ടണെങ്കില്
ഉം പിന്നെ പറയുമ്പോലെ ഒരു ചെറു ഇതു പെൺകുട്ടിയാണേ ഓളുണ്ടായതിനു ശേഷം അതേപോലെ പോകാനും ഇട്ടെറിഞ്ഞു പോകാനേ
ആ
അപ്പൊ വരും ഓക്കേഴു വയസ്സ്
ആ ശരി ഹസ്ബൻഡോ
ഹസ്ബന്റ് ദാ ഇവിടൊണ്ട്
ഏ അവർക്കെന്താ അവരെന്താ അവർക്കെന്താ വർക്ക്
മൂപ്പർക്ക് വർക്കെന്താ പിന്നെ അവരെ വണ്ടിമ്മേ പോവാ ഇപ്പോ
ഉം
ഉം
ശരി
പിന്നെ വേറെന്താന്നാണ്
ആ എന്നായിക്കോട്ടെ എന്നാ പിന്നെ വിളിക്കണ്ട്
ആ ആയി
എന്ന ശരിയെലെന്നാലേ
ആ ആയിക്കോട്ടെ